ഹലോ എന്തൊക്കെ വിശഷങ്ങളൊകേം
എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ.
ആഹ് ഫുഡൊക്കെ കഴിച്ച് കെടക്കള പോരപ്പാടിലാ ആഹ് കെടക്കണം അപ്പഴാ അതാണ് എന്നെ ഇങ്ങനെ വിളിക്കണം എന്നുളൊരു തോന്നൽ വന്നത്
ഏയ് ഇപ്പളെങ്കി തോന്നിയല്ലോ വിളിക്കാൻ
ആഹ് അപ്പോ ഓരോ തെര്ക്കിൽ പെട്ടപ്പങ്ങനെ ഫാണ്ല് വെർതെങ്ങനെന്ന് നോക്കിയപ്പളെ ന്റ നമ്പർ ക അപ്പൊന്ന് അടിച്ചു നോക്കിയതാണ്
ആഹ് ഞ ഞാന് ഓൺലൈനിൽ ഇണ്ടനി ഞാൻ ഉറങ്ങാൻ നേരം വൈകുയെ
ഉം വഴക്കിട്ടാറഞ്ഞാല് ആഹ്
ആഹ്
പിന്നെ വേറെ എന്തൊക്കെ മക്കളൊക്കെ ഉറങ്ങിയോ
ഓ എല്ലാരും ഒറങ്ങി അവിടെയോ
ആഹ് അവിടെ എല്ലാരും കടന്ന് ഞൻ ഇപ്പം, ആഹ് ഇല്ലേയ് കൊയപ്പൊന്നുല്ല
ഉം മഴപനി വന്നോ മഴ പെയ്താ ഒരു പനി സീസൺണ്ടല്ലോ
ഉം വരാതിരിക്ക
അതെന്നെ പനി ഇപ്പത്തെ പനി ഭയങ്കരണോരോ തരം പനിയല്ലേ
പലതരം പനി വൈറസ്സാ
ഒക്കെ തരാണ് കെക്കാത്തിക്കണ്ട് ഇപ്പോ ഓരോ പനികള് നിപ്പന്നെ ഇന്നാള് വന്ന കണ്ടീലെ
ആ അത്പ്പളും ഉണ്ട് തോന്നണില്ലേ
ണ്ട് ആരോഗ്യനിലയില് മാറ്റല്ലാന്ന് പറയ്‌ണ്ട്
ഉം
ഇനി എന്താന്നറിയില മാറിക്ക്ണോന്ന്ള്ളത് ആഹ് കൊറോണൊക്കെ പോയതെന്നെ ഭാഗ്യന്നറിയ
ആ കൊറോണ ഒക്കെ ഞങ്ങൾക്കോക്കെ ഉണ്ടായിരുന്നു കൊറോണ പക്ഷെ സീരിയസ് ആയിട്ടില്ല ഉം
ഇവടെ ഏട്ടനും അമ്മയ്ക്കൊക്കെ ഇണ്ടേയ്ന് പക്ഷെ ഞങ്ങക്കൊന്നും വന്നിട്ടില്ലേ ഞങ്ങക്കൊക്കെ പിന്നെ ട്ടെസ്റ്റ് ചെയ്തപ്പോ നെഗറ്റിവെനി
ആ മോൾക്കൊക്കെ അതിനാലെ ഒരുപാട് കെതിയട്ട് ഞങ്ങള് ഒരു ചൊമ നിക്കാതെ ചൊമ ഉം
ആ ഇത് വന്നയിഞ്ഞ അപ്പൊരു കൊഴപ്പുണ്ടവുല പിന്നെ കൊർച്ചയിഞ്ഞാലേര് ക്കും എന്താ ശ്വാസം മുട്ടലും വല്ലാണ്ട് സൂക്കടും ഇന്റെ അച്ഛനൊക്കെ ബ്ലോക്ക് വന്നത് ഈ വാക്സിനടിചാരയാ അച്ഛൻ മുഴുവൻ ഡോസും അടിച്ചിണ്ട്
ആഹ്
ആ അതടി ചെരാ ബ്ലോക്ക് വന്ന് പിന്നെ ഇൻക്ക് അലർജി അങ്ങൻത്തെ ഒരു പ്രശ്നം ഇൻക്ക് അങ്ങനെന്നും സുക്കെട് വര്ല്ലേനി പിന്നെ ഇതട് അലർജി വന്ന് ഇപ്പൊ ഒന്ന് കിട്ടിയാ മതി അപ്പത്തെക്ക് ഞാൻ തുമ്മാൻ തൊടങ്ങും
ആഹ് അലർജി മോൾക്കൊക്കെ അലർജി കൊറേ കെതിയെട്ട് എത്ര ഉം
ഹോസ്പിറ്റലിലൊക്കെ പോ
ആ ഹോസ്പിറ്റലൊക്കെ കൊറേ കാണിച്ചു ലാസ്റ്റ് പിന്നെ ഏതോരു മരുന്ന് കൊണ്ട മാറി കിട്ടിപ്പോ പത്താം ക്ലാസ്സിലായപ്പത്തിന് ഏതായാലും മാറി
ആഹ് അവടെ പിന്നെ ആർക്കേനി ഇല്ലെനി
ഇവിടെ എല്ലാർക്കും ചെറുതായിട്ടൊക്കെ പനി ച്
ആഹ് പനിണ്ട് ടെസ്റ്റെയ്ത പറിം കൊറോണയാന്നുള്ളത്
ആ അങ്ങനെയ്നി ഏട്ടന് രണ്ടാമത് വന്ന പ്പല്ലോണ്ടോന് മണല്ല രുചില്ല ഒന്നുല്ല പിന്നെ നോക്കിയപ്പോ പർഞ് ആ അപ്പൊ പിന്നെ പറഞ്ഞ് എന്തായാലും ഇതന്നെ എനിക്ക് ഞാൻ ക്വാറന്റൈനിൽ കടന്നോളാ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാ മതിയാ അങ്ങനെ കിടന്ന് അങ്ങനെ മാറി ഇപ്പോളും പറയാൻ പറ്റില്ല. ചെല പനിയൊക്കെ അതനേയിരിക്കും. ആരും പറയാൻടാവു
ആഹ്
ആഹ് അന്ന് പിന്നെ ബുദ്ധിമുട്ടായിനോ കൊറോ ക്വാറന്റൈൻ വന്ന സമയത്ത് വിളിക്കാൻ പറ്റിയില്ല അന്നൊന്നും
ആ അന്ന് ബുദ്ധിമുട്ടായി അപ്പ കൊറെ ആയിലെ
അതാണ് പിന്നെ അയിനെ പറ്റിയൊന്നും ചോയിക്കാൻ പറ്റീല
ഉം പിന്നെ വേറെന്തൊക്കെയാ
വേറെന്തൊക്കെയ ഇനിയിപ്പോ നാളത്തേക്ക് മക്കക്ക് എന്തൊ കൊണ്ടോവാൻ
ന്നട്ടാലോയ്ച്ചണം
രാവിലെണീറ്റിട്ടങ്ങട്ട് ഇണ്ടാക്കന്നെ ലേ... ഇയ്യ് പ്പൊ പോവല്ണ്ടോ?
ആ ഞാൻ പോവല്ണ്ടേയ് ഇയ്യോ
ആ അവിടെത്തന്നെയല്ലേ
ഉം.. അവിടെത്തന്നേണ്
ആഹ് ആഹ്
ഇയ്യ് പോയിന പിന്നെ ഉം ഇയ്യ് പോയിന
ആ ഞാൻ പോയിണ്ട് പോയിണ്ട്
ആഹ്.. ന്നിട്ട് പിന്നെ വേറെ എന്തൊക്കെയാ
ഭർത്താവൊക്കെ എന്ത ക്ക കടന്നോ
ആ എല്ലാരും കിടന്നു മക്കള് എല്ലാരും കിടന്നു ഞാനിപ്പോ അന്റെ നമ്പറ് കണ്ടപ്പേയ് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കേനി
ആ അല്ല പ്പോ എന്താ മോള് എനിക്കോ രാവിലെ
ആ മോള് നീക്കും നീകോച്ചാല് വലിയ മോള് പ്ലസ് വൺ അല്ലെ
പ്ലസ് വണ്ണ് ആ കിട്വോക്ക്?
ആഹ് കിട്ടി
ആഹ് ആഹ് എവിടെയാ എവിടെ ഏം ഏതിനെ കിട്ടി ഏതിനെ കിടിയെക്ക് സബ്ജക്ട് ന്റെ കൊമേഴ്സ് അതെടുത്തുകഴിഞ്ഞിട്ട് ഇനി എന്താണ് സി എം യോ
എങ്ങനെ
എന്താ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഉണ്ടോ പി എം എ ഒ
ആ ആയിട്ടില്ല. അത് കൈയ്യട്ടെ ന്നട്ട് നമ്മക്ക് ആലോയ്ച്ച ആയിട്ടില്ലല്ലോ
എവടെ എടുത്തെയ്
ആ ഓൾക്കിഷ്ടപ്പെട്ടതാ കൊമേഴ്സ് ഫസ്റ്റ്ന്നേ കൊടുത്ത്
മാർക്ക്ണ്ടിന പത്താം ക്ലാസ്സില്
ആഹ് നാല് എ പ്ലസ്
ആഹ ആഹാ ഫാസ്
കുഴപ്പല്ല ആ എഴുപത്തഞ്ച് ശതമാനം
ആഹ് പ്പം മക്കൾക്കൊന്നും കിട്ടാല്ല ഞ്ഞിട്ട് ഇങ്ങനെ കളിക്കണ്ട് പിന്നെ കൊറൊക്കെ ഓരോ കളിയുംഅങ്ങട് ഭാഗ്യം പോലെ കിട്ടും.
ആഹ്
ഉം ഓള് ഇഷ്ടപ്പെട്ടോട്തന്നെല്ലേ കിട്ടിയത്
ആഹ് ഇഷ്ടപ്പെട്ട്ട്ത്തന്നെ. പിന്നെ മക്കളൊക്കെ ഒറങ്യോ
ഓ ഒർങ്ങി ഒർങ്ങി
ഉം വീട്ടില് ആാരൊക്കെയ ഉള്ളത്
വീട്ടിലിപ്പ എല്ലാരും ഉണ്ട്
ഏ
ആഹ്. ഇനിയിപ്പന്താണ് പണി ഇനി പ്പൊർങ്ങാനായോ?
ഒറങ്ങട്ടെ എന്തേനു വൈകുന്നേരം എന്തേനു ഫുഡ്‌
ആഹ് എല്ലാ ഏ ഉച്ചക്ക് ഒറങ്ങലിണ്ടേനി
ആ ഒന്ന് കേടക്കും മോള് വാലവാടിക്ക് പോകുന്നത് ഓണ്ട് മോള് വരും ഓ അല്ല വല്ലാതെണ്ട് അർങ്ങാൻ പറ്റൂലാറ്യയ്
ആ കൂട്ടിക്കൊണ്ടുരന്നോ
ആ അങ്ങട്ട് കൊണ്ടാക്കും ഇങ്ങട്ട് ചെലപ്പോ ആരെങ്കിലുംക്കെ കൊണ്ടരും. ഇല്ലെങ്കി ഫോണ്
ആ അടുത്തന്ന് മക്കളുണ്ടോ
ആണ്ട് എട്ത്ത്ന്ന് മക്കള്ണ്ട്
ആഹ് ആഹ് ആഹ് അപ്പോ പിന്നെ അങ്ങനെ ആവുടു കഞ്ഞിക്ക് പൊയ്ക്കോളും
ആഹ്
ആഹ് എന്നിട്ട് എന്തൊക്കെയാ വാർത്താനോ.
എന്തൊക്കെ നല്ല വർത്താനം.
ആഹ് ആഹ്
വേറെന്തൊക്കെ എങ്ങനെ
പിൻ പിന്നെ
അത് കട്ടാവ്ണ്
എന്ത് റൈഞ്ചിന്റെ അങ്ങനെ ഒരു ഇതാ കളിയ നെറ്റ് ഇണ്ട് പായുമ്പോ വൈഫൈയും ഉണ്ട് എല്ലാത്തേ രണ്ട് നെറ്റ് ഇണ്ട് സിമ്മില്
ഉം
ഹലോ
പിന്നെ എന്തൊക്കെയാ എന്തൊരു സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ആഹ് ആഹ്
അത് ഇങ്ങനെ റേഞ്ച് എടക്കൊ ഒരു പോക്ക ആഹ് മം ഭർത്താവിന് എപ്പളാ പോണ്ടേ രാവിലെ നേരത്തെ പോണോ.
ആഹ് നേരത്തെ പോണം രാവിലെ എന്താ പ്ലാനിങ്
ഏ
രാവിലെ എന്താണ് ചായക്കും കടിക്കും
രാവിലെ പുട്ട് ഇണ്ടാക്കണം അപ്പോ വേ പണി കഴിയോലോ
ആഹ്
അങ്ങനെ എന്തെങ്കിലും നോക്കണം
ആഹ്
ഉം ഇന്നീട്ടിനി വാ എത്ര മണി വേരെന്‌ രാവിലെ മം പി ഓ ന്റെ
എങ്ങനെ
എത്ര മണി വരെ ഇനി പണി ചോയ്ക്ക പോണത്
ആ പണി രാവിലെ പോണം എട്ട് മണി മുതൽ പത്ത് മണി വരെ രാ പത്തുമണിയല്ല അഞ്ച് മണി വരെ
ഹഹ ആഞാൻ വിചാരിച്ചു രാവിലെ ഏഴ് മണിക്ക് പോയ രാവിലെ പത്ത മണി ആകുമ്പഴത്തേക്ക് പോരാന്ന്‌
പിന്നെ അത് നമ്മള് നമ്മള് വലിയ മാനേജർമാരന്നല്ലല്ലോ
അതാണ് അപ്പൊഞാന് അതാണ് നോക്ക്ണ് അതാകുമ്പോ ലാഭായല്ലോ ബാക്കിഎത്ര ടൈം ഇണ്ട്
ശമ്പളത്തിന്റെ അത് മാറിപ്പോയതാ ശമ്പളത്തിനല്ലേ പണിഎടുക്ക്ണത്
ആ അതെ അതെ എല്ലാരും അങ്ങനെ ആഅപ്പൊ മോള് വരുന്ന സമയത്ത് ആരാ ഇണ്ടാവവീട്ടില്
ആ ഉമ്മയും ഇപ്പൊക്കെ ഇണ്ടാവല്ലോ
ആ ആ
അവരുണ്ട ല്ലൊആ ഇന്ന് ലീവേന്നു നീ എന്താ ജോലി പോണണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ത് ജോലിയാണ്
ഞാന് ഇവിടെ അടുത്തന്നെ ഒരു ഇതില് പോകുന്നുണ്ട് കമ്പനിൽ പോവണ്ട്
ഏഹ് മോന പ്പാര നോക്ക
ആ അവിടെ വീട്ടില് ആളുണ്ട് യ്നി അപ്പൊ ഓര് നോക്കും
ആ ആ
ആപിന്നെ അപ്പൊ അതുകൊണ്ട്പി ന്നെ കൊഴപ്പില്ല
അതെ
ആ അല്ലാ മൂപ്പർപ്പൊ എന്താചെയ്യ്ണ്
ആ വണ്ടീൽ പോവാണ് വണ്ടി
വണ്ടിയിലല്ലേ ആ
അൻ്റെ പോട്ടോ ണ്ടോ
ആഹ് കൊഴപ്പില്ല അങ്ങനെ പോണ്
ആഹ്
എന്നിട്ട്
എന്നിട്ട് പിന്നെ എന്തേ
പിന്നെ എന്തൊക്കെയാ ഉറക്കം വരുന്ന്ണ്ട് ഉറങ്ങണ സമയം കൊറേയായി
നമ്മള് ങ്ങനെ ഇരുന്നാ വർത്താനം പറഞ്ഞ് ഇരുന്നാ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു
രാവിലെ ഈ വർക്കിന് പോകണ്ടതല്ലേ
അതാണ്
ഇവിടത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് വേണ്ടേ പോകാനും മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ഒഴിപ്പില്ലല്ലോ ഒന്നിനും
മ് പിന്നെ രാവിലെ നേരത്തെ കേയറണല്ലോല്ലേ അപ്പത്തേക്കൊ ക്കാവോ കൊണ്ടാവള്ളൊക്കെ
ഞാന് ഒരു നാല് മണിയാകുമ്പോ എണീക്കും അവക്കങ്ങ് കെടക്കും മോള് പിന്നെ കൊറേ ഹെൽപാണാലുണ്ട്
ആഹ് ആഹ് ഓള് കൊറച്ച് വലുതായല്ലോല്ലേ
മ്
പിന്നിക്കാക്ക് ന്നെ ഹെൽപെയ്യണ്ട
ഇല്ല അവർക്ക് ഓരോ വർക്ക് പോണ്ട ആഹ് രാവിലത്തന്നെ എണിറ്റു ആറുമണിയാകുമ്പത്തന് പോകണ്ടേ അപ്പൊ ഞമ്മളങ്ങനെ ഇതാക്കലില്ല
ആഹ് ആഹ്
മ്
എന്നിട്ട് പിന്നെന്തയിനി
പിന്നെ എന്തൊക്കെയാ അങ്ങനെ പോണു നല്ല വിശേഷങ്ങളാണ്
ഫ്രീ ഒക്കെ കിട്ടുമ്പോ വിളിക്കെണ്ടി. ഇങ്ങനെ വിളിക്കാൻ ഓഹ് എന്നാല് ഓക്കേട്ട
ആഹ് എന്നാ പിന്നെ വിളിക്കുവാണ്ടി എന്നാ ശരി
ശരിയാ